ഹലോ ഹലോ
കേൾക്കാമോ?
ആഹ് ഇപ്പ കേക്കൺണ്ട്
ആഹ് എന്തയ്യ്ണ് വെറുതെ ഇരിക്കുണു
അതെ കുളിയൊക്കെ കഴിഞ്ഞോ?
ആഹ് കുളി കഴിഞ്ഞു അത് രാവിലെ കഴി
ആഹ് ആഹ് നേരത്തെ വിളിക്ക്‌യോ?
ആഹ് നേരത്തെ വിശ് മീൻസ് അടുക്കളപ്പണിയെല്ലാം കഴിഞഴിയുമ്പഴത്തേനും കുളിക്കും
ആഹ് ആഹ് എത്ര മണിക്കെണീക്കപ്പോ?
ഞാൻ അഞ്ചേ മുക്കാലൊക്കെ യാകുമ്പോയെണിക്കും
അതെന്താ എത്ര നേരത്തെണിക്കണ്
പിള്ളേർക്ക് സ്കൂളിൽ പോണോസം എഴുന്നേൽക്കും അങ്ങനെ ശീലിച്ചു ശീലിച്ചു അ സമയാവുമ്പയുന്നേക്കും ഇവര് ഒരെട്ടരക്കാമ്പോ പാക്ക് ചെയ്യണം അപ്പൊ ആ ഹ് ഒരു സമയവുമ്പത്തേനും എല്ലാ പണിയും കഴിക്കും
അതേക്കെത്ര നേരത്തെ എണീക്കാൻ ശ്രമിച്ചാലും എണീക്കാൻ പറ്റില്ലടാ അയ്നെന്തൊരു ഒരു ഇതിൽ ഒരു ഇത് പർഞ്ഞാ ഒരു അഡ്വൈസ് പർഞ്ഞെന്ന
ഏതിന്റെ അഡ്വൈസറിം ഞാനാസയത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ആഹ് സമയാവുമ്പത്തേനും ഓട്ടോമാറ്റിക്കലി അലാറൊന്നുംഅടിക്ക ന്നല്ലാണ്ടന്നെ കണ്ണുതുറ ക്കും പിന്നെ എങ്ങനെ കെടന്നാലും ഒറങ്ങൂല അല്ല പിന്നെ എണീറ്റ് പണി എടുക്കുവാണെങ്കി അത്ര നല്ലേല്ലെന്നു ഓർക്കും
ഉം ഭയങ്കരം
എന്നാച്ച ഞായറായ്ച്ചൂസം കെടന്നൊറങ്ങാതീതി അന്നും അതേ പേലെന്നെ ആഹ് ഒരു സമയംകുമ്പോത്തേനും ഓട്ടമാറ്റിക്കിലി കണ്ണ് തുറന്നു
ആഹ് ഒറക്കിങ്ങനെ വെരും പക്ഷെ എന്നാലും എനീക്കാ തോന്നൂലേ ഇക്ക ഇക്കീത് ത്ര പോയാലതേ അങ്ങനെ ചെലപ്പോ ഏഹ് വല്യ നേരത്തൊന്ന്ണീക്കണ്ട ഒരാറ് മണിക്കേലും എണീക്കാച്ചിട്ട് കെടക്കും. എ അലാറ ക്കെ വെക്കും അലാറടിച്ച് കഴിഞ്ഞാ നല്ല തണപും നല്ല സുഗാവും ഒറങ്ങാന്.
ആഹ് അത് കൊർച്ചഴി മ്പെണീറ്റോളും കൊച്ച്പ്പംഗവാടിലല്ലേ
അതെ
അത് സ്കൂളിൽ കൊണ്ടു പോകുമ്പത്തിനും എണീറ്റോളും.
അതെതെ ഞാൻന്ന അത് വരെ അങ്ങനൊറങ്ങാന്ന്
അത് വരെ ഫ്രീയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെല് പിന്നെ മൊത്തം ഓട്ടപ്പാച്ചിലാരിക്കും.
അതെ ഞാനാണെച്ചെങ്കെ ഡി എൽ എഡ് കേട്ടിണ്ടോ?.
എന്താ?
ഡി എൽ എഡ്
അഅ്ന്ന് വച്ചാ
അഅ് ടീച്ചറായിട്ട് വർക്കെയ്യാൻ പറ്റ്ണ ഒരു കോഴ്സാണ്. പ്പ അപ്ലൈ ചെയ്തിട്ടിണ്ട് അപ്പ തെങ്ങാനും കിട്ടാണെങ്കിലപ്പൊ അടുത്ത മാസൊക്കെ കിട്ടാണെങ്കിലങ്ങനെ പോണംന്ന് വിചാരിക്കിണ്ട് അപ്പ ഞങ്ങള് ചെൽപ്പോ ഇതുപോലെ ഓട്ടപ്പാച്ചൽണ്ടാവും.
ആഹ് അഅ് ജോലിയും കൂടി ആയിക്കഴിഞ്ഞാ മൊത്തം ബിസി ആവും.
അതെ അത് വരെ ങ്ങനെ ഫ്രീ ആയിട്ടിരിക്കട്ടെ. പിന്നെ അതല്ലേ നമ്മുടെ വീട്ടിലൊക്കാണ്ച്ചാ നടക്കൂടാ ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പളേ ഹസ്ബന്റൊന്നും പറയൊന്നുല്ല്യട്ടോ.
ആഹ് ഹസ്ബന്റ് പറയില്ല. പക്ഷെ അമ്മമാര് പറയും.
അതെ അവര് പറയൊന്നില്ല. പക്ഷെ നമ്മള് നേരത്തെ എണി
ചെറിയ ചെറിയ സിഗ്നലുകള് വരും ചെറിയ തട്ടലും മുട്ടലും ഒച്ച പാടും ബഹളൊക്കെ
ആഹ് പിന്നവിടെ ഏടത്ത്യമ്മയ്ണ്ടിട്ടോ അത് കാരണം ഏടത്തിയമ്മണ്ട് അഅ് കാരണം അവര് വേഗം നേർത്തെണീച്ചിട്ട് അടുക്കളേക്ക് വേം പോവെയ്യ ന്നാഗ് വര് നല്ല നേരത്തെ ണീക്കും. അത് ങ്ങനാലോ യ്ക്കുമ്പോ നേര്ത്തെണീക്കണം ന്നൊക്കെ തോന്നും മക്കൊരു മടിയല്ലേ.
ഇവിടെ ഞാൻ തന്നെ
ആഹ് ആ ലാം സത്യം പ അങ്ങന ഒറ്റക്കാകുമ്പ നമുക്കങ്ങനെ ഓട്ടോമാറ്റിക്കായി തോന്നുന്നു വർഞ്ഞു കാരണം ഏട്ത്ത്യമ്മ വീ ട്ടിക്ക് പോണ സമയത്തില്ലേ ഞാനന്നെ ചോറ് വെച്ചിട്ട് ഏട്ടന്മാർക്കൊക്കെ കൊടുത്തയക്കണം. അപ്പം ഞാനാ സമയത്ത് മാത്രം നേരത്തെണീക്കാറ്‌ണ്ട്‌.
ആഹ് ആഹ് ആഹ് ഇതിപ്പം നമുക്ക് വേറാള് ഒണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവും നമ്മളങ്ങനെ കെടക്ക്ണത്.
ആഹ് പിന്നെ ഞാന് എണീക്കണ സമയത്ത് പെട്ടെന്ന് ആഹ് ആര് ഞാൻ എണീക്കുന്ന സമയത്തെ അലാറടിക്കും പറില്ലേ അലാറടിക്കും പർഞ്ഞാ അഅ് ഓഫാക്ക്ണേന്റ മുന്നെ ഞാൻ പെട്ടെന്ന് എന്തെലു സൗണ്ട ടുക്കളെന്ന് കേക്ക്ണ്ടോന്ന് നോക്കും. അപ്പാ ള്ള ആൾടെ ചട കെടക്കയ് അങ്ങനെയൊക്കെ ഞാനേ മടിച്ച്യാ
യ്യാടല്ലേ മടി ഒക്കെ പൊക്കോളും ഉം ജോലിക്കായി പിന്നെ കൊച്ച് സ്കൂൾലൊക്കെ പോയി തൊടങ്ങുമ്പോ മടിയൊക്കെ പൊക്കോളും.
ഏയ് ഞാങ്ങനെ വിചാരിക്ക ഏട്ത്ത്യമ്മെം പണിട്ക്കല്ലേ പാവണ്ട് ഒരുസം ഞാൻ നേരത്തെണിച്ച് ചെയ്യാം അതൊക്കെ വിചാരിക്കും എന്നുങ്ങന വിചാരിച്ചിട്ട കെടക്ക പക്ഷെ രാവിലെ ങ്ങട് ണീകാൻ പറ്റില്ലേ. യ്ക്കാ ഒരു മടിയാടി എണീട്ട് ങ്ങട് വന്ന് കഴിഞ്ഞാ സെറ്റാവും.
ആഹ് രാത്രി എത്ര നേരം വേണേലും ഒറങ്ങാണ്ടിരിക്കാം. പക്ഷെ രാവിലെ ണീക്കാൻ പറ്റില്ല അല്ലെ.
ശരിക്കും ഞങ്ങളെന്നും പന്ത്രണ്ട് മണിക്കാ ഒറങ്ങ. ഒരു ദിവസം പോലും ഞങ്ങൾ നേർത്ത ഒറങ്ങാറില്ല്യ.
ആഹ് അതാണ് എന്നാന്നോ ആഹ് പിന്നെണ്ടല്ല ഈ വെളുപ്പണി എണീക്ക ണ്ടല്ലോ നമ്മൾ നേരത്തെ കിടന്നുറങ്ങും അപ്പൊ നമുക്കിന് ക്ഷീണം തോന്നില്ല
ആഹ്
അങ്ങനെയൊക്കെയ ഉണ്ട് ഉം ഇത് പന്ത്രണ്ട് മണി വരെ ഇരിക്കുന്നതൊണ്ട് ആണ് രാവിലെ ഇ
ആഹ് മടി ആവണത് ഞങ്ങ ഉറക്കം മതിയാവണില്ലല്ലോ
ആഹ് നേരത്തെ കിടന്നുറങ്ങുവാണേൽ രാവിലെ എണീക്കപ്പ നമുക്കൊരു ഒരു നിങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടും
ഉം എപ്പഴ ഉറങ്ങപ്പോ
ഞാനൊരു മാക്സിമം ഒരു പത്തര
അതെ
ഉം അപ്പത്തേ ഞാ എനിക്ക് ഉറക്കം വരും കാരാന ഈ വളുപ്പിന എണീക്കണോണ്ട് അപ്പത്തേന ഞ കണ്ണടഞ്ഞു പോവും
ആഹ് അങ്ങനെ വേണേ ഞാനങ്ങനെ ട്രൈ ചെയ്തോക്കണം അല്ല ഉറ നമുക്കിത് ഉറക്കം വരാത്താരല്ല കണ്ണുതുറന്നു ഇങ്ങനെ ഇരിക്കണത് ഉറക്കം വരികയാണെങ്കിൽ അങ്ങനെ ങ്ങൂലെ നമ്മള്
ഉം ഫോൺ കണ്ടോണ്ടിരിക്കല്ലേ
ആഹ് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം
ഉം ഇൻസ്റ്റഗ്രാമ ഒക്കെ ണ്ടാവും എനിക്ക് ഈ വക സാധനങ്ങള ന്നുല്ല
അതേ അതെന്തേ
ഉം എനിക്കതിന്നോടൊരു താല്പര്യം തോന്നിയിട്ടില്ല ആകെ വാട്സആപ്പ് മാത്രം
അഹ് ഞാൻ ആദ്യം ഒന്ന് ചെയ്താൽ മതി ആദ്യം വാട്സആപ്പും പിന്നെ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു അയി നിക്കും ഹസ്ബൻറിനും ഒരേ അക്കൗണ്ടായിരുന്നു ഞാനുംഞങ്ങരണ്ടിരും ഒരേ പോസ് ഒരുേ കൊസ്സുകൾ കാണും അങ്ങനെയ ആയിരുന്നു കേട്ടോ പിന്നെ സ്വന്തമായിട്ട് വേറെ അക്കൗണ്ടായി അങ്ങനെയപ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാ ആയി എല്ലരും എല്ലാവരും ഇങ്ങനെ പറയുന്നു നമ്മളോട് ചോദിക്കേ
ആഹ് ആഹ് ആഹ് അത് ഇപ്പം അതില്ലന്ന് പറയുമ്പത്തേ നടക്ക കടാ
ആഹ് അപ്പൊ ഏത് ലേകത്താന്ന് ചോദിക്കുമ്പോഴേയ് ആഹ് പിനെ നമ്മളിപ്പോ വല്ല കല്യാണനൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ അവിടെ പോയി ഇരിക്കുകാണ്ച്ചെകിൽ ഇവരൊക്കെ ഇസ്റ്റലൊക്കെ പറയണ്ടാവും ആ ചെക്കൻ വ വല് വരില്ലേ വെല എന്നൊക്കെ പറയ്പ നമ്മള് അവിടെന്നട്ട് പോസ്റ്റ് അവിടെ പോലെ തോന്നുന്നു അ ഹ് നമുക്ക് എന്തിനൊക്കെ പറയാൻ വേണ്ട ആഹ് ശരിക്കും ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമിലക്കെും ഫീല് ചെയ്തുണ്ടായിരന്ന കേട്ടോ ഇൻസ്റ്റിറ്റ് എങ്ങന ഓരോര്യങ്ങളൊക്കെ പറയാ ഇൻസ്റ്റയില് അത് ഇത് പോസ്റ്റ് ഇട്ട് പിന്നെന്താ ആഹ് എന്തായും പറയാ സ്റ്റാറ്റസ് എ എന്ത് പറല്ലോ അല്ല
ആഹ് എന്താണ് എനിക്കാ സാദനം ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തകാരണം അറിയില്ല ഉം
ആഹ് അത് ഇട്ടുന്ന് പറയുമ്പോഴേ ഞാൻ എന്ത് അത് വിചാരിച്ചാന്ന് പിന്നെമ്മള എപ്പഴാ അതന്നെ
ഉം ഉം
അയിന് നമ്മളത് ചെയ്യുമ്പോ നമുക്ക് വെലണ്ടാവില്ല. പക്ഷേ നമക്ക് അറിയാണ്ടിരിക്കുമ്പോ നമക്ക് അത് നല്ല വെലയാണ് പറ അങ്ങനെ
റീലൊക്കെ ചെയ്യാറുണ്ടോ?
ആദ്യം ചീതാർന്നു. ടിക്ടോക്ക് ള്ള സമയത്ത് കൊറേ റീല് ചെയ്താർന്നു. ഇഷ്ടം പോലെ ചീതേർന്നു. പിന്നെ അത് പോയേ പിന്നെ നമ്മക്കതൊരു സങ്കടായി. കാരണംള്ളതൊക്കെ ചെയ്ത് പൂവും ചീതു. പിന്നെ ഈ ഇല്ല പിന്നെ നമ്മള് ഡാൻസ് ഒക്കെ കളിക്കും ട്ടോ. ഓണത്തിനും വിഷുവിനൊക്കെ ചേച്ചിയും ആഹ് കുട്ട്യോളോക്കെങ്ങനെ വരും. അങ്ങനെ വരുമ്പോ ഞങ്ങളിങ്ങനെ ഓരോ പാട്ടൊക്കെ എടുത്തിട്ട് ഡാൻസ്യ്യും ദൂരം നിന്നിട്ട് ഓണത്തിന്റെ ഇങ്ങനെ എന്തലൊക്കെ. ചേച്ചി ഡാൻസറാണേ.
തോണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. എന്നെ കൊറെ സമയം കൊണ്ട് ഇവരുന്ന് പഠി
അതെ
ഉം ഉം. ന്നാലും എങ്ങനേലൊക്കെ കളിച്ച് ഒപ്പിക്കും.
അതെ
ഉം. പാട്ടൊക്കെ പാട്വോ?
ആഹ്. ഞാൻ സ്കൂളില് പഠിക്കുമ്പളൊക്കെ പോയിണ്ടാർന്ന്. സബ്ജില്ലേക്കും ജില്ലേക്കൊക്കെ പോയിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല. ഗ്രൂപ്പ് സോങ് ഒക്കെ പാടാന്. വന്ദേമാതരം. പിന്നെ സംഘഗാനങ്ങള്. നാടൻപാട്ട്. പിന്നെന്താ ഗാനമേള അങ്ങനെ ക്കെ ഇണ്ടാർന്നു. അന്നൊക്കെ പിന്നെ അതൊരു പഠിച്ചിട്ടില്ല. പഠിക്കാണ്ട് നമ്മളിങ്ങനെ നമ്മടെ കഴിവ് വെച്ചിട്ടിങ്ങട് പാടും. അങ്ങനെ അപ്പ പറയുമ്പോ മറ്റേ ടീച്ചേഴ്സ് ഇങ്ങനെ സെലക്ട്യ്യൊക്കെ ചിയ്യല്ലോ അപ്പോ നമ്മളെ കൊണ്ട് ഫസ്റ്റ് ഒരു ഒരു ലൈന് അവര്, അവരു പാടിത്തരും. ന്നിട്ട് നമ്മള് അതുപോലെ അങ്ങട് പാടി ക്കൊടുക്കണം. അങ്ങനെ പാടിക്കൊടുത്തിട്ട് മിസ്സിന് ഇഷ്ടാവാണെങ്ക് നമ്മളേനേ അങ്ങനെ സബ്ജില്ലേക്കും ജില്ലേക്കും ഒക്കെ എടുക്കും. അങ്ങനെടുത്ത്ണ്ടാർന്നതാ. പാട്ട് പഠിക്കണ കൊറെ പേരുണ്ടായിരുന്നുട്ടോ കൂടെ.
ഉവ്വാല്ലേ? ഉം. ഉം. ഉം.
അങ്ങനെ
ഉം ആഹ്
ഡാൻസിനും പോയേർന്നോ? അവടെ?
എവടെ? ഞാനാ? എനിക്ക് ഡാൻസ് അങ്ങനെയില്ല. ഡാൻസ് എന്റെ ചേച്ചിയാണ്. ഞാൻ ആഹ് പാട്ട്. ഉം. പഠിക്കും ണ്ടായിരുന്നു.
ആഹ് പഠിച്ച് ണ്ടോ ചേച്ചി. എന്റെ? ചേച്ചി പഠിച്ചിട്ടുണ്ടോ? ആഹ് അതെ
ആഹ്. ഉം
ആഹ്. പാട്ടില് അങ്ങനൊക്കെണ്ടോ? ഇപ്പോ മറ്റേ ഡാൻസില് പറയണപോലെ. എന്താ? ഭരതനാട്ട്യം മോഹിനിയാട്ടം കുച്ചിപ്പിട്യാ അങ്ങനെ ഓരോ സെക്ഷൻ പോലെ പാട്ടിലും അങ്ങനണ്ടോ?
അപ്പയീ സാ രി ഗ മ
ആഹ്. അങ്ങനെ ശര്യാ. ഒരു വല്ല്യോരു ബുക്കിലന്നേ അങ്ങനെ കൊറെ എഴുതി. കൊറേത്ണ്ട് തോന്നുണുല്ലേ?
ആഹ് അങ്ങനെ കൊറേണ്ട്.
ഇന്റെ ഫ്രണ്ട് പഠിച്ചാർന്ന്. എന്നിട്ട് അവളിങ്ങനെ ബുക്ക് കൊടന്ന് കാണിച്ചർന്നിണ്ടായി ഇങ്ങനൊക്കെയാ പാടാന്ന്. എന്നിട്ട് അവള് കൊറച്ച ഇങ്ങനെ പാടിത്തര്യൊക്കെ ചെയ്താർന്നു.
ആഹ് ആഹ് ആഹ്.
സംഗീതൊക്കെ പഠിക്കാൻ വേണ്ടിട്ടൊക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ എന്തേലുമൊക്കെ പെർഫോം ചെയ്തിട്ട്ണ്ടോ സ്റ്റേജിലൊക്കെ?
ഞാനാ? ആഹ് ഞാൻ കുറെ, ഞാനും ഇതേപോലെ സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരിന്ന പ്ലസ് റ്റു വരെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിനോട് പോയിട്ടില്ല. പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞേ പിന്നെ വാ തുറക്കില്ല.
ആഹ് ആഹ്.
പിന്നെ ഈ സ്മൂൾന്ന് പറഞ്ഞൊരു ആപ്പുണ്ടല്ലോ? ഏഹ് എടക്കൊക്കെ.
അതെ. അല്ല കല്ല്യാണത്തിന് മുന്നൊക്കെ പാട് പാട്ന്നാവും പിന്നെ ഒന്ന് നിർ
ആഹ്. സത്യം. ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ മൈന്റാക്കാറില്ലാ. ആണോ? ആഹ.
ഫുള്ള് പാട്ട് പാടിക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കല്യാണത്തി ന്റെ അടുത്തൊക്കെ ആയപ്പ പിന്നെ ഒരു പാട്ട് പാട്ട് ഇയ്യൊന്ന് മിണ്ടാതിരിന്നാ
ഇച്ചിരി സൌര്യം തരാവോന്ന്
അതെ. ഒന്ന് മിണ്ടാതിരുന്നെ കട്ടാക്കി പോക്കാന്നൊക്കെ. അല്ല അവര് നല്ല കോമഡി കാര്യങ്ങളൊക്കെയാട്ടോ എനിക്കങ്ങനത്തെ ഒരാളെ കല്ല്യാണം കഴിക്കണംന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഏഹ്.
ആഹ് ട്ട്
അല്ല കുറച്ച് എന്താ ഹ്യൂമൻ സെൻസ് ഒക്കെ ഉള്ള ആളുകള് ല്ലേ, അങ്ങനെ ആഹ് അങ്ങനത്തെ ആളുകളെയാ എനിക്ക് ഇഷ്ടം. ആഹ് ശരിക്കും. നമ്മളിപ്പൊ കൊറേ സ്വത്തോ അല്ലെങ്കിൽ കുറേ എന്തൊക്കെ കൊറേള്ള അങ്ങനത് ത്തെ അതല്ല വേണ്ടത്. നല്ലൊരു സ്വഭാവം അതുപോലെ നമുക്ക് എപ്പോഴൊന്ന് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരാള്
അത്രയേള്ളു. ആഹ് സത്യം. അതാണ് ഏറ്റവും നല്ലത്.
അതെ. എന്ന വിളിക്കോണ്ടു ട്ട്രാ.
ആഹ് എന്നാ ശരി.
ഉം.